ആഹ്.
പിന്നെ എന്താ അന്റെ വിശേഷം?
ഉംഹ്.
അങ്കലവാടിക്കൊക്കെ.
ആഹ്.
ഇങ്ങനെ പോകുമ്പോ ടീച്ചർമാര് കൊണ്ടോവും ഇവിടൊക്കെ ഇങ്ങനെ കൊണ്ടാവാറുണ്ട്. പക്ഷെ അവിടൊന്നും അങ്ങനെ ഇല്ല. പിന്നെ രാവിലെ കാക്കൂ കടേക്ക് പോവും. പിന്നെ ഉപ്പിം പൊർത്ത്ക്കൊക്കെ പോവും. അപ്പോ. ഇവരെ കൊണ്ടാക്കി കൊടുക്ക. ക്കാനൊന്നും ആരും ഇല്ല.
ആഹ് ആ അപ്പൊ ഉള്ളേരിയാണോ?
ഉള്ളേരി എല്ലാ പക്ഷേ റോ അങ്കലവാടി വര്ണത് ഉള്ളേരിയെക്കാണ്.
ആഹ്.
നമ്മടത് റോഡിന്റെ വക്കത്തൊക്കെ എണെ. ഈ അംഗലവാടി വരുന്നത് കൊറ്ച്ച് ഉള്ളേരീക്കാണ്.
ആഹ് ആഹ്.
നടക്കാാനൊക്കെ കൊറച്ച്ണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ്ണ്ടവോ. നമ്മള് നടക്കുമ്പോ ഒക്കെ പക്ഷേ കുട്ടിയാളിങ്ങനെ നടക്കണ്ടേ?
ആഹ് മക്കള് നടക്കാൻ മടിയായിരിക്കൂല്ലേ?
നടക്കാൻ മടിന്നല്ല ഒരു പത്ത് അര മണിക്കൂർ നടക്കണം. വണ്ടിയിലൊക്കെ ആണെങ്കിൽ കൊഴപ്പല്ല ഒരുപത്ത്. എത്തും പക്ഷേ. ഈ കുട്ട്യാളെ ഇരുപതും ഇരുപത്തഞ്ചും
ആഹ്
പത്ത് മിനിറ്റൊക്കെ ഓക്കെ അവര് നടക്കും ക്ഷീലിക്കുന്നത് നല്ലതാണ് ഒരുപാട് നടത്ത ബുദ്ധിമുട്ടന്നല്ലേ?
ഏഹ് ചെറിയ മക്കളാകുമ്പോ അത്രൊന്നും ഓലോട് കയൂല ദെവസവും വേണ്ടേ?
ആഹ് അതാണ് ഞാൻ
ആഹ് പിന്നെ ഇഞ്ഞ് സ്കൂളൊക്കെ ആക്കിയ സ്കൂളൊക്കെ അടുത്ത്ണ്ടോ?
ആ സ്കൂള് അടുത്തുണ്ട് ഇങ്ങനെ ആക്കണം എന്നുള്ളതായിരുന്നു. പോയിക്കോട്ടെ വീട്ടിലിങ്ങനെ ഇരിക്കണ്ട ഫോണുമ്മ കളിച്ചിരി ക്കണ്ടന്നുള്ളതില്. അപ്പോ ആള് ന്താ പിന്നെ അങ്ങനെ ഒരു വർഷത്തിനായിട്ട് ഇങ്ങനെ ചേർക്കുമ്പോ. അവിടെ അറിണ സാറ്മാരും മാഷ് മാഷ്മാരൊക്കെണ്.
ആഹാ
അപ്പൊ അവരോട് പറയാൻ വയല്ലോ ഇപ്പൊ ഒരു വർഷത്തിന ചേർക്ക്ണേ. പിന്നെഞങ്ങള് വെട്ടും ന്നുള്ളതൊന്നും.
ആഹാ
ചെയ്തില്ല.
ആഹ അയെ എന്തിനാ വെട്ടുന്നെ പിന്നെ?
ഞളെ മുന്നില് എന്റെ വീടിന്റെ ഇറങ്ങിയിട് ഒരു രണ്ട് സ്റ്റെപ്പ് ഇറങ്ങാനൊള്ളു സ്കൂൾക്ക്. വിടെറങ്ങിയാലൊരു റൈസ് മില്ണ്ട് അത് കഴിഞ്ഞിട്ട്. ഒരു പള്ളി പിന്നൊരു കോഴിക്കട പിന്നൊരു. ചെറിയ പെട്ടികടാ അത് കഴിഞ്ഞൽ ഹൈവേറോട് ഹൈവേറോടല്ല. ഒരു മെയിൻ റോഡ്ന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് സ്കൂള് അപോ അത്ര അടുത്താണ് പക്ഷേത്. ഈ ഗവൺമെന്റ് സ്കൂളാണ് എൽ കെ ജി.
ആഹ ആഹ സ്കൂളിലെന്നെണ്ട് ആഹ
നമ്മള് പറയല്ല പ്പൊനാലാം ക്ലാസ് വരക്കുള്ള സ് സ്കൂള്ണ്ടല്ലോ
ആഹ ആഹാ
എൽ കെ ജി മുതല് ആ എൽ കെ ജി സ്കൂള്.
ആഹ
അങ്ങനത്തെ ഒരു സ്കൂളാണ്. അത് ഇവനെ ഇപ്പോ എല്ലാരും പറയ്ണത് ഇങ്ങനെ നമ്മള്. വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൂൾ ഇണ്ടല്ലോ? കൂടുതലും അങ്ങനെയല്ല നോക്കാ
ആഹാ ആഹ
അപ്പോ ഗവൺമെന്റ് മോശംള്ളത് ലാ ഒന്നൂടെ. ബെറ്റർ ഓപ്ഷൻ ഇപ്പൊ അങ്ങനെയല്ലേ നമ്മള് നോക്കുള്ളൂ. ആഹ അൽബിർ.
പിന്നെ മാ കുട്ടിക്ക് അടിത്തറ ശരിയാവണം.
ആഹ തൊടക്കത്തില്ട് ശരിയായ കൊഴപ്പല്ല. പിന്നെ നമ്മള് ഇവരെ മാറ്റി ന്താ ചേർത്താലൊന്നും കുഴപ്പണ്ടാവുല്ല.
ആഹാ
തൊടക്കത്തിലല്ല ഇവരൊക്കെ പഠിച്ചു വരണ്ടത്.
ആഹാ
ഹും അപ്പൊ അങ്ങനെ നോകാച്ചിട്ട് എയ്ന്നു പിന്ന അത് റെഡി ആയി റെഡി ആവായി അല്ല. കാകുന് ഒഴിവുണ്ടായില്ല ചോയ്ക്കാനും പറയാനും
ഉഹും
പിന്നെ ഒരു വർഷം കൂടി ഇങ്ങനെ വീട്ടിൽ ഇരുന്നോട്ടെ ഞമ്മളെ കൂടെ ണ്ടാവുള്ളല്ലോ? ഇന്നോ സ്കൂളിൽ ചേർത്താന് അവള് പോയി തുടങ്ങിയ വീട്ടിലുണ്ടാവില്ല പിന്നെ സ്കൂളും പഠനവും അങ്ങനെ ആവുലേ
ഹും
അപ്പൊ വേണ്ട ഒരു വർഷകൂടി വീട്ടിലിരുന്നോട്ടെ എന്നുള്ളതായി വീട്ടില് ഇരിക്കുമ്പോളൂം ബുദ്ധിമുട്ടാ ഈ ഫുൾ ടൈം ഫോൺമെ ഓള്
അതാണ് ഇപ്പൊ കാര്യയായിട്ട് മക്കള് ഫോൺ ന്നെയാണല്ലോ ഹും അടുത്തൊന്നും വീടുകളൊന്നുയില്ലേ?
വടെ വീടുകളൊക്കെ ഇണ്ട്. പക്ഷെ അടുത്തവിടെ അടുത്തുള്ള വീട്ട്ത്തെ കുട്ടിയോക്കെ സ്കൂളിൽ ചേർത പിന്നെ ഇന്നത്തെ കാലല്ലേ നമുക്ക് ആൾ ഇല്ലെങ്കിലും വിശ്വാസിച്ച് കുട്ടികളെ പൊറത്ത് വിടാനും പറ്റൂല
ആഹാ
ഉും ഇവരും ന്താ ഞങ്ങളെ വീടിന്റെ മുന്നിൽ ഗേറ്റ് ഒന്നും ഇല്ലേ അപ്പൊ അപ്പറത്തെ വീട്ടില് പോയി കളിക്കാന്ന് വെച്ചാല് പിന്ന ഈ തെരുവ് നായ്ക്കളൊക്കെ ശല്യങ്ങളും ഉള്ളതല്ലേ
ആഹ്‌
ഒക്കെ പ്രശ്നാപോ
ഏഹ്‌ നായ്ക്കളെ ശല്യം എല്ലോട്ത്തൂണ്ട് ഇങ്ങളെ വീട് റബ റബ്ബറൊക്കെള്ള ഏരിയേലാ
അല്ലെല്ലാ തെരുവ് നായ്ക്കളൊക്കെ എല്ലാടത്തും ഉണ്ടല്ലോ പിന്നെ ആൾ താമസല്ലാത്ത വീട്ടിലൊക്കെ എല്ലാ റബ്ബറൊന്നൂല്യ പക്ഷെ ആൾ താമസല്ലാത്ത വീടുകളുണ്ടെയ് കുടിരിക്കാത്ത വീട് പിന്നെ വ് അയ്ലന്നേ ദുബൈക്കാരുള്ളോം ദുബൈകാരുണ്ടാവോല്ലോ അവര് അവിടെ സെറ്റി കുണ്ടാണ് അപ്പൊ ഇവടെ അവരെ വീട് ഇങ്ങനെ കെടക്കാണ് അപ്പൊ
നായ്ക്കളെ പേടി തന്നെ അത് ചെറിയ കുട്ടിയാള്ന്ന് ഇല്ല വലിയോർക്കു തന്നെ പേടിയാ
ആഹ്‌ അപ്പൊ നമ്മള് ഒക്കെ നമ്മള് പ്രതീക്ഷിച്ചിരിക്കണല്ലോ
ഓല് ആ ഉം മേലേക്കട് ചാടി വീയാണല്ലോ നമ്മള് പ്രതീക്ഷിക്കാതെ വെരുന്നെ
കണ്ണ് വാണം നമ്മള് എപ്പളും അവരെ കണ്ണ് വേണം മേത്ത്
ഉം മുറ്റത്ത് എറങ്ങിയ എന്ത് എന്തേലും പണി എടുക്കുമ്പോ ഒക്കെ എത്രയോ ആൾത് അങ്ങനെയൊക്കെയിണ്ടാവുണ്ട്
പിന്നെ അവിടുന്ന് എറങ്ങിയ പാടാന്നെ റോഡും ബസ്സും ഒക്കെ ഉള്ള കാരണം അവിടെ മുൻപത്തെ വാതിലൊന്നും അങ്ങനെ തൊറക്കൂല പിന്നെ ബാക്ക്ക്ക് ആണെങ്കില് എന്താ കെണറൂണ്ട്
ആഹ്‌
ഉള്ളില് ലോക്കാണ് ആള് ചുരുക്കം പറഞാ
ഏഹ്
പിന്നെ ഓൽക്ക് വേറെ ആക്ടിവിറ്റീസ് ഇല്ലല്ലോ കളിക്കാൻ പൊറത്ത്ക്കും ഇല്ല ഉള്ളില് വേ ഉള്ളില് കളിക്കാൻ വേറെ കുട്ടികളും ഇല്ല
കെണറില് വെള്ളൊക്കെണ്ടോ
കെണറില് വെള്ളം മഴക്കാലത്ത് ഇണ്ടാവും വെള്ളം കേറും
വേനല്നൊക്കെ വറ്റോ
വേനലിന് ഞങ്ങള് ഇങ്ങനെ കൊഴൽക്കിണർക്കായിട്ട് അടിക്കാ ചെയ്യ കൊഴൽക്കിണർത്തെ നല്ല ചേറുള്ളതാവോയ്
ആഹ്‌ ആഹ്‌
അപ്പൊ ക്കെ കെണർക്ക് അടിച്ചിട്ട് ചളിയൊക്കെ കളഞ്ഞിട്ട് ഞങ്ങളെ ഇതി ഫിൽട്ടർ ചെയ്തിട്ടാ ഉപയോഗിക്ക
ആഹ്‌
അപ്പൊ നല്ലവെള്ളാ അപ്പൊ അങ്ങനെ നല്ല വെള്ളാവും പക്ഷെ കൊഴല്ത്തെ വെള്ളം കൊറച്ച് ചളി ഉള്ളതാവും അത് കെണറില് പോവും ചെ ചളിയൊക്കെ അടിഞ്ഞിട്ട് ഒരു ദിവസൊക്കെ അങ്ങനെ കെടക്കും വെള്ളം എന്നിട്ട് അയ്ന്റെ മേൽഭാഗത്ത് നിന്നല്ലേ നമ്മള് വെള്ളടിക്കാ
ആഹ്‌
എന്നാലും നേരിയ കളറൊക്കെ ണ്ടാവും അപ്പൊ നമ്മള് ഫിൽട്ടർ ചെയ്യും
അപ്പൊ കുടിവെള്ളത്തിനൊക്കെ അതന്നെ എടുക്ക
ആഹ്‌ ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെ
ആഹ്‌
അപ്പൊ കൊഴപ്പല്ലല്ലോ ഫിൽറ്ററ് ചെയ്തതല്ലേ ഉം അത് ക്ലീൻ ചെയ്യൂട്ടോ ഫിൽറ്ററ് ആഴ്‌ച്ചേല് ആഴ്‌ച്ചേല് ക്ലീൻ ചെയ്യും
അഹാ
മഴക്കാലായേച്ച്
ഏഹ്‌ വെള്ളത്തിന് വെള്ളന്നെ വേണല്ലോ അതും ഇല്ലാത്തോല് എത്രേ ആളുണ്ട്
ശരിയ
ഉം വെള്ളത്തിന് എത്രോ ബുദ്ധിമുട്ട്ണോല് ഉണ്ടല്ലോ ഇപ്പ കൊയൽ കിണറെങ്കിലും അത് കിട്ടാണ്ടാവുമ്പോൾ അതൊരു ഇതന്നെ
ആ എന്റെ ഇവിടുത്തെ മൂത്താപാന്റെ വീട്ടിലൊന്നും തീരെ ഇല്ല വേനൽക്കാലായാൽ ഒടുവായാല് തീരെ വെള്ളല്ല
ആ
ഓ നമുക്കിപ്പോ അത്രയും ബ്ലസ്സാണ് ആ കാര്യത്തിലൊക്കെ
ഞങ്ങൾക്കന്നെ വേനൽക്ക് ബുദ്ധിമുട്ടാ ഞങ്ങള് രണ്ട് പൈപ്പള്ളം ഉണ്ട് ഒരു കിണർ വെള്ളൂണ്ട് മൂന്ന് വെള്ളത്ത്മ്മല ഞങ്ങൾ പോണേ പക്ഷെ വേനലാകുമ്പോൾ ന്നാലും കിണറിലും വെള്ളം വറ്റും പിന്നെ പൈപ്പില് ആ ഇണ്ട് പൈപ്പൊക്കെ ഇഷ്ടം പോലുണ്ട് അതിന് വേനലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എവിടെയങ്കിലും പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവുവേ
ആഹ്
അപ്പം പിന്നെ വെള്ളം അടിക്കൂല അപ്പം നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാവും
ഉം
ഉം ഉം
വെള്ളൊരു വിഷയമാണ്.
വെള്ളം ഒരു വിഷയം തന്നെ നമുക്ക് എല്ലാത്തിനും വേണേ വെള്ളം. പിന്നെച്ച നമ്മക്ക് കൊറച്ചൊന്നും കിട്ടീട്ടും പോരല്ലോ?
ഉം
ഏ നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകണ്ടേ പണ്ടൊക്കെത്ത തിരുമ്പി അലക്കാനും കുളിക്കാനും ഒക്കെ പോയേലൊക്കെ പോവേനി ഇപ്പ ആരും അതിനും പോവലില്ല എല്ലാരും വീട്ടന്ന് തന്നെല്ലെ എല്ലാവ
ശരിയാ ശരിയാ ഞങ്ങള് ഞാനൊക്കെ ചെറുതാവുമ്പോ ഇമ്മ അങ്ങനെ പോയീ ന് ചോലേക്കൊക്കെ തിരുമ്പി കുളിക്കാനും
പിന്നെ ഒരു യൂറോപ്യൻ ബാത്റൂമ് പോകണമെങ്കിൽ തന്നെ യൂറോപ്യനാണെങ്കിൽ ഓരോ ഞ്ഞെക്കലിനും എത്രേ വെള്ളാ പോണേ
എത്രവെള്ളം വേണം
ആഹ് അതൊക്കെ വേണ്ടേ
ഇനിയിപ്പൊ എന്താ ഇന്ത്യൻ ടോയ്ലറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വെള്ളം ഒഴിക്കണല്ലോ വെള്ളത്തിന് വെള്ളം തന്നെ വേണം അതിന്റെ ബുദ്ധിമുട്ട് ഇല്ലാത്തവർക്കെ അറിയുള്ളൂ നമുക്ക് ഉണ്ട് ഇല്ലാന്നല്ല നമ്മളെ അയ്‌ന് നമ്മക്ക് കുറച്ച് ഉയോഗിച്ചിട്ട് അങ്ങനെ പോണം
ആഹ് അതെഞാൻ പറഞ്ഞേഴഞങ്ങൾക്ക് കൊറച്ചൊക്കെ അതിന്റെ ഇതാ അറിയാ
ഉം
ഇപ്പയിനെല്ലോർത്തും കൊട്ട തളത്തിലും ഒക്കെ പൈപ്പായിനോണ്ടെ
ആഹ് ഞങ്ങള് എന്താ മഴക്കാലൊക്കെയാല് ഞങ്ങള് ടറസ്ത്തെ വെള്ളണ്ടല്ലോ
ആഹ്
അത് കെണർക്ക വെരാ ഒരു ഭാഗത്തത് കെണർക്ക് വെരും
ആഹ്
ന്താ ഈ അടുക്കളയിന്നറങ്ങ്ണോട്ത്ത് ഓട് ട്ട്ക്ണ്
ഉം
ഈ ഓടുമെത്ത വള്ളം പാത്തീല് ചളിട്ട് പാത്തിന് തളുപ്പ് വരുന്നത് കെണർക്കാണ്
അശുദ്ധീകരിച്ച് പോകായിരിക്കൂലെ
എഹ്
അത്ശുദ്ധീകരിക്കലാ
അല്ലെല്ലാ നേരെ കെണർക്ക് പോകും പിന്നെ കണർന്ന് നമ്മള് ഫിൽട്ടറയ്ക്ക്ല്ലൃവരൃ ടേങ്കിക്ക് ടേങ്കീന്ന് വെരുന്ന വെള്ളം ഫിൽട്ടർ കൂടെ വന്നിട്ടാണ് പൈപ്പോൾകൊക്കെ വെരുന്നത്
ആഹ്
ഫിൽട്ടറെയ്ത് വെരുന്നവള്ളാണ് യൂസെയ്യുന്നത് പിന്നെ മഴവള്ളം നമ്മളെ മേലൊന്നുംപ്പോ അങ്ങനെ ആഹ് ആരും യൂസ് ചെയ്യ്ണതല്ലല്ലോ നെരപ്പായ പ്രശ്നല്ലേ
ആഹ്
അപ്പൊ ആരും വന്നിരിക്കും അല്ലെങ്കിൽ അവിടെ പോയിതുപ്പാ മൂത്രൊഴിക്ക അങ്ങനെന്നും ചെയ്യൂലല്ലോ
ആഹ് ഞകൊഴപ്പല്ല പിന്നെ പ്പ ഫിൽട്ടർയ്താപ്പോ ക്കെ വൃത്തിയാവോല്ലോ
ആഹ്
എല്ലോട്ത്തുംഎത്രേ സ്ഥലത്ത് അങ്ങനെയൊക്കെണ്ടാവലണ്ട് കെണറില് ആഹ് തെ ടെറസ്മ്മലെവെള്ളം ഇത് കെണറിലേക്കാക്ക്ണ പരിപാടിയെക്കെ
ഞങ്ങളെവിടെ ണ്ടായിന്നു ഞങ്ങളെവിടുത്തെ വീട്ടില് അവര് വ്ട്ത്ത ഫുള്ള് വള്ളം മേലെട്ടറ ച്ചാക്കിയിട്ട് അത് പിന്നെ നമ്മൾ ഈത്ണ്ടല്ലോ സിമ്മൻ്റിൻ്റെ ടേങ്ക്
മ്
അതില് ഈ കൽക്കരി മണ്ണ് അങ്ങനത്തെ ഓരോന്ന് ഫിൽട്ടറാകോല്ലോ അങ്ങനെ ആക്കിട്ട് നേരെ കെണർ ഇട്ടിട്ട് വേണം പിന്നെ നമ്മൾ മുക്കിയിട്ട് കുടികൊക്കെ ചെയ്യും
ആഹ്
നല്ലൊരു മെതേടാണ്
ആഹ്
കൊറേക്കെ വെള്ളം നമുക്ക് സേവിയ്യാനും പറ്റും
ഏ ഇതെത്രേ വെള്ളങ്ങനെ ഇങ്ങനെകുമ്പോ വെള്ളം വേസ്റ്റാകില്ലല്ലോ ആഹ്
മ്മള് മണ്ണ്ക്ക് ഒഴുക്കിവിട്ണ്ട് കൊറേ വള്ളംക്ഷേ എനിക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും
ആഹ്
ഒരു സേവിങ്സായിട്ട്
മ് മ്
പിന്നെന്താ ഇങ്ങൾ ഫുഡ്ഡൊക്കെ കഴിച്ചില്ലേ
ഓഹ് ഫുഡഴ്ച്ച്
കെടക്കാവൂല്ലേ
ഞാനിപ്പൊവെടെ വെറുതെങ്ങനെ സോഫേല് ഒന്ന്ങ്ങനെ കെടക്ക ഒറങ്ങാനായില്ല മക്കൾതാ ഒര്ത്തന് എക്സസൈസ് യ്യിണ്
ഈനേര്ത്തൊ
ഉം, മോള ഉറങ്ങി
ആ, എന്നാ ശരി എന്നാ
ആ എന്നാ ഓക്കെ എന്നാ ശരി
ആഹ്